ഹലോ ആടെ കേൾക്കുന്നില്ലേ എന്തുണ്ട് വിശേഷക്കെ
നല്ല വിശേഷം
കഴിഞ്ഞോ
ആ ജോലികളൊക്കെ കഴിഞ്ഞു
അതെലെ എന്താ ഫുഡ്‌ക്കെ ഉണ്ടാകിയോ
ആ ഫുഡ്‌യൊക്കെണ്ടാക്കി
ഉം എന്താപ്പാ കാലാവസ്ഥക്കാ എങ്ങനാണ്ട്
കാലാവസ്ഥ ന്താ ആക മൂടി കെട്ടികൊണ്ട് ഇപ്പ പെയ്യും ഇപ്പ പെയ്യും ന്ന് പറഞ് രീതിയിലാ നിക്കണെ
ആ അതെല്ലേ മഴ മഴ ഒന്ന് മൂടി കേട്ടലാണ് ലെ ഇവിടെ ങ്ങാൻതന്നെ ഇവിടെ രാവിലെ രാ രാവിലെ മഴ യതർന്നു പിന്നെ ഉം ഇണ്ടാടെ മഴ.. ണ്ടായിരുന്നു ഇപ്പൊ ങ്ങനെ കുറേശെ കുറേശെക്കെ പൈതോണ്ടിരിക്കുന്നു ബാ തുമാരി വെയിലുണ്ട് കണ് ണ്ണ ഇപ്പ അടുപ്പിച്ച നല്ല മയണ്ടാരുന്നോ
അ ഇല്ല അടിപ്പിച്ണ്ടായിരുന്നില്ല മഴയൊന്നും
അതെല്ലേ
ഉം അവടെണ്ടായിരുന്നോ
ഇല്ല ഇവിടെഡിപ്പിച്ചൊന്നുല്ല
ഉം മഴ പിന്നെ പൊതുവെ കൊറവാണ്
ആ ഇപ്പം നല്ല കൊറവാണ് മഴ ഉം ഉം ഊ എന്താ ഫുഡക്കെ ഉണ്ടാകിയോ ഒക്കെ
അ ആ ഫുഡോക്കെ ണ്ടാക്കല് കഴിഞ്ഞു പണിളൊക്കെ ഒരുങ്ങി അവിടേക്കെ
ഓ വടെ ഒക്കെ കഴിഞ്ഞുങ്ങനെ കുത്തിരിക്ക ഉം ഉം കറി കടിച്ചക്കറിയോ
ആ ആ
കടിച്ചക്ക കറി വെചികണ് പിന്നെ ഫിഷിണ്ട് പിന്നെ തോരനുണ്ട് ഉം ങ്ങളെ ങ്ങളെന്തേണ്ടാക്കി
ഞാനിന്നലത്തെ ചിക്കം കറിണ്ട് അപ്പതൊന്നും വെച്ചോന്നുല്ല വേറ
അയിശരി അവ അപ്പ എല്ലാർക്കും അത് മതിയാകുലേ
ആ ഞ് പിന്നെ വൈകുന്നേരത്ത വേറെ വെക്കുള്ളു
ഉം പിന്നെ ന്താ ചോറെന്നാണ്
ആ വൈന്നേരം ചോറെന്നെ
അഹ് ശരി മക്കളൊക്കല്ലേ
ആ കുറ്റോൾ സ്കോള് പോയി
ഉം അഹ് ശ ങേഹ് ങ്ങളെത്ര പേരെണ്ട് എന്റെ പേര് വയസ്ക്കോളത്താ ചെറിയ മക്കളാ
ആ ചെറിയ മക്കളാ രൺ മൂത്താള് അഞ്ചാം ക്ലാസ്സിലും ഏ രണ്ടാമത്താള് രണ്ടിലും
നോ വഹ് ശരി ഓല് എങ്ങനെ പോവല് ഓ താ നടന്ന
അല്ല അവര് സ്കൂൾ വണ്ടിക്ക പോവാ
അതെ അതുശരി വണ്ടി വരും അല്ലേ വീടിന് മുറ്റം വരെ വരും ആയിരിക്കും അല്ലേ
ആ് വേറി ആ് വേറിന്റെ അടുത്ത് വരും
അ ശെ
ഉം
ഇങ്ങനെ ഫുഡ് ഇവിടുന്ന് കൊണ്ട പോോകലാ
അല്ല അല്ല സ്കൂളിൽ ഉണ്ട്
ആ അപ്പ അന് സ്കൂളില ഉണ്ടല്ലോ അല്ലേ പിന്നെ ചില മക്കൾക്ക് പിന്നെ അത് പറ്റൂല അയിന്
ആഹ എന്താ പിന്നെ ചൂടോടുക്കണേ അവിടെ തന്നെ നല്ല നല്ല ഭക്ഷണം അവിടു
ഉ ഇപ്പൊ അയിന് പണ്ടത്തെ മാതിരിയല്ലല്ലോ
ആ ഇപ്പത് നല്ല കറികളും ഉ നല്ല കറികളും അ ഇ ആദ്യംന്ന് പറഞ്ഞ ചോറും പയറും അങ്ങനെയൊക്കെ എല്ലാം ഇണ്ടായിന്ന്
അതെ അതെ ഇപ്പൊ അയിന് ആഴ്ചയിലൊക്കെ എന്തോ നോൺവെജ ഒക്കെ ആയിട്ട് ഉണ്ടല്ലോ അല്ലെ സ്കൂ അങ്ങനെ ഉണ്ടോ
ഉം തോന്നണ്ട്
ഇണ്ട് ല്ലേ ആയിശേരി പിന്നെ നെയ് നെയ്ചോറായിട്ടും ബിരിയാണി ആായിട്ടും ആഴ്ചയിൽ ഉണ്ടാവാറുണ്ടന്ന് പറയുന്ന കേൾക്കാം
ഈ ഞങ്ങളുടെ ഈ ചെറിയ സ്കൂളിൽ അങ്ങനെ എടക്ക് ഒക്കെ ഇങ്ങനെ നോൺവെജ് നല്ലത അങ്ങനെ ഇടക് കൊറച്ചായിട്ടള്ളൂ അങ്ങനെ അധികൊന്നും ഇല്ല എന്നാലും എപ്പോളെങ്കില്ക്കെ കൂടിയിട്ടുണ്ടാവും
അതല്ലെ അപ്പൊ വെജിറ്റബിൾ ആയാലും പിന്നെ സാമ്പാറായിരിക്കും കൂടുതൽ പിന്നെ തോരനൊക്കെ ഉണ്ടാവൂലേ
ആ അങ്ങനെക്കെ ഇണ്ടാവും സാമ്പാർ ഉപ്പേരി കട അങ്ങനെ കൊറെേ വിഭവങ്ങ ഉണ്ടാവും രണ്ട മൂന്നെണ്ണം ഉണ്ടാവും
അതെ ആ അതെല്ലേ
ആ കുട്ട്യള് പാത്രത്തിലൊന്നും കാണാറൊന്നുംല്ല ഫുള് ഭക്ഷണം ച്ട്ടന്നെ വരിക
അതെല്ലെ അതുകൊണ്ട് നല്ല സുഖ അവിടുന്ന് തന്നെ ചൂടോടുള്ള ഭക്ഷണ
ആ ചെയ്ത കൊടുക്ക ആ പിന്നെ ടീച്ചേഴസ് പിന്നെ പ്രത്യേകിച്ച് പറയും ഫു ടൊന്നും വീട്ടന്ന് തണുത്തതൊന്നും കൊണ്ട് വരണ്ട അസുഖങ്ങളാണ് അങ്ങനെ ഇവിടെ നല്ല ഫ്രഷ് ആയി ചൂടോട്ക്കന്നെ ഭക്ഷണം വെക്ക്ണ്ട് എന്നൊക്കെ പറഞ്ഞട്ടെ ടീച്ചർ സമ്മയക്കില്ല ഒന്നും കൊണ്ടുവാ ആഹ് ഇപ്പൊ പിന്നെ കാലാവസ്ഥ ക്കെ
ഓ അതെ അസുഖ ആ അതന്നെ അസുഖങ്ങളാണ് അവിടെ ഇവിടെ അവിടെ അങ്ങനെ അസുഖങ്ങളൊന്നുംല്ലല്ലോ മഴള്ളൊണ്ട്
അ അസുഖകളൊന്നും ഇല്ല ഉം
കുട്ടിണ്ട് ഇവിടെ എനിക് ഒരു മോനുണ്ട്
ആ ചെറിയ കുട്ടിയാ
മൂന്നയസ് ആവണോ അംഗൻവാടിലൊന്നും ആക്കിയില്ല മൂന്ന് വയസ് എങ്ങനെ ആഹ ഇല്ല ആക്കിയില്ല മൂന്ന് വയസായി ഇല്ല ആക്കിയില്ല മൂന്ന് വയസായിട്ട് ആക്ക വിചാരിച്ച നിക്ക ഞന്ന് മൂന്നരക്കെ ആയിക്കോട്ടെ ഓ ഇവിടെ ഇവിടെ അടു ത്ത്ന്ന് പറഞ്ഞ ഇവിടെ ഒരു മലേരിയ അപ്പം മലേരിയാവുമ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ടേ തായേക്ക് എറങ്ങണം ആ അപ്പൊ അങ്ങനെ ആയിട്ട് അപ്പൊ അങ്ങനെ ആകുമ്പ നമുക്ക് നടന്നങ്ങോട്ട് പോ അങ്ങനെ ഉള്ളോട്ട് അങ്ങോട്ട് പോകും വേണം ആ അപ്പൊ കൊറച്ചും ആ കൊണ്ടാ അപ്പൊ കൊറ കൊറച്ച് കയ്യട്ടെ വിചാരിച്ചു എന്തായാലും വിടണം എന്നാല് ഓല് അങ്ങനെ കുട്ടികളായിട്ട് അങ്ങട്ട് യോജിക്ക ക്കൂലൊ. ഉം. അപ്പങ്ങനെ വിചാരിക്കുന്നു. എങ്ങനെ
വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഉുമത്ത ഇവിടെപ്പ ഞാൻ കല്യാണം കഴിച്ച വീട്ടിലാണ് ആ വീ ല് നാത്തൂൻമാര് ഉണ്ട് ഉമ്മണ്ട് ഒരാളെ ഉള്ളു പിന്നെ ഒരു നാത്തൂന് ഇങ്ങനെ കൈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്ക പ്പോള് ഇവിടെണ്ട് മറ്റുള്ളോ കല്യാ ണം കഴിച്ച് വീട്ടിലാണ് അപ്പം അങ്ങനെ ഉം നിങ്ങളെന്താ ചിക്കൻ കറി വെള്ളത്തിലാ വെക്കല് അല്ലെങ്കി വാട്ടീറ്റോ
ചിക്കൻ കറി വാട്ടീട്ട് വെക്കല്
ഉം ചിലവര് വെള്ളത്തില് വെച്ചിട്ട് ലാസ്റ്റ് വറവിടുന്ന കാണാം
ആഹ് എല്ലാ മസാലകളും കൂട്ടി അടുപ്പത്തെങ്ങടെ വെക്കല്ലേ
അതെ അതെ മീൻകറിയായാലുംമ്മ അങ്ങനെ തന്നെയ
ആഹ്
ഉം അത് ചെലവരൊക്കെ ഇങ്ങനെ കാണാം ഇങ്ങനെ അത് അത്ര ടേസ്റ്റ് തോന്നൂല തോന്നുന്നു ല്ലേ
അറിയില്ല ഞാൻ അങ്ങനെ കൂട്ടിയട്ട്ല്ല നമ്മള് ഉള്ളി തക്കളിക്കെ വാട്ടി ട്ട് അങ്ങനൊക്കെല്ലേ ചെയ്യാ
ശരി ശരിയ ഉം ഉം ഉം അപ്പൊ ന്ന് അത് മതിയാവൂല എല്ലാർക്കും ഇവിടെ എല്ലാം വാട്ടീയിട്ടാണ് ഇവിടെ വാട്ടീട്ട് തന്നെ വ യ്യ്ക്കാ തോരനായാലും വ വറവ്ട്ട് അങ്ങനെ ആണ് വെക്ക ചെയ്യാ ഉം ഉം ഇവിടെ ഉമ്മ ഇവിടെ അയിന് എപ്പോഴും എന്തെങ്കിലും ഒന്ന് നോൺ വെജ ആയിട്ട് എന്തെല്ക്കെ വേണം
ആഹ് നന്ന ചോറൊക്കെ ഇതിെന്റെ ഉള്ളലേ
ആഹ് അതാണ് അപ്പ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മീനോ ഉണക്കലോ അങ്ങനെ എന്തെങ്കിലുംക്കെ ഒന്ന് വേണം ഇല്ലഞ്ഞഞാ പിന്നെ ഒരാളും തിന്നൂല ഭക്ഷണൊന്നും മക്കക്കാണെങ്കിലോ പിന്നെ മീനോ എന്തെങ്കിലും ഒന്ന് കിട്ടോ വേണം നോൽക്കുമ്മ ഇല്ലാതെ പറ്റില്ല
പിന്നെ മഴൊക്കെ പെയ്താല് മഴയൊക്കെ പെയ്താ വെള്ളമൊക്കെ കേറുവോ വീട് ഇങ്ങനെ സ്ഥലങ്ങളിലക്കെ
അങ്ങനെ വെള്ളം കേറുന്ന ഒരു സ്ഥലല്ല ആഹ് അത് മറ്റ നമ്മള് ഒരു മലയാ മലയോട് കൂടിട്ടുള്ള അങ്ങനെയുള്ള വീടാവും അങ്ങനെ അങ്ങനെ കേറിയില്ല ഇതുവരെ എന്താ ആകു അറിയില്ല കുറി പിന്നെ വല്യ വലിയ മഴൊന്നും ഇല്ലല്ലോ
പെയ്‌തിട്ടില്ല
ഉം ഉം നിങ്ങ അവിടൊക്കെ വെള്ളം കേറുവോ
ഇല്ല ഇവിടങ്ങും വെള്ളം കേറില്ല ഇവിടെ പാടങ്ങളിലൊക്കെ വെള്ളം അങ്ങനെ നിറഞ്ഞ് ട്ട് അങ്ങനെയൊക്കെ
അതെ അതെ അതെ അത് ശരിയാ പാടേരി ആവൂലാലേ
ഉം
പിന്നെ നിങ്ങളെ വീട്ടിൽ ആരക്കെണ്ട്
എന്റെ വീട്ടില് ഞാന് പിള്ളേര് ഹസ്ബന്റ് അച്ഛന അമ്മ പിന്നെ രണ്ട് ന രണ്ട് നാത്തൂൻമാര് അവരടെ കല്യാണം കഴിഞ്ഞു
തറവാട് വീടാ
ആഹ് ഒരു മാം തന്നെ ഉള്ളൂ
അ് ശരി അത് ശരി നാത്തൂമാരൊക്കെ വന്നായിരുന്നോ
ആഹ് അവരൊക്കെ ഇപ്പൊ ഓരോ ജോലിക്ക് പോവാ അപ്പൊ അവരൊക്കെ വരവ്
എന്ന ശരി നിങ്ങള് ന്തെങ്കിലും ജോലി ചെയ്യണ്ടാ
ഞാനിപ്പോ ചെറിയ ആള് പഠിക്കുന്ന സ്കൂളില് സ്കൂള് വണ്ടിയില് പോവണ്ട്
അയ് ശരി ഓക്കെ ഓേ ഉം എന്തായാലും വീട്ടിലിങ്ങനെ വെറുതെ അങ്ങനെ തനിച് കൂത്തിയിരികണ്ടല്ലോ
ആ ആഹ അതിപ്പോ ഇപ്പ ജൂൺ സ്കൂള് തുറന്നപ്പോ കിട്ടിയതാ അപ്പൊ അങ്ങനെ പോയി വരുദെ ഇരിക്ക എല്ലാ പണികളും കഴിഞ് വെറുതിരിക്ക അത് രാവിലെ എട്ടേമുക്കാലിനു പോയാൽ സ്കൂളൊക്കെ പത്ത് പത്തര ആവുമ്പത്തിന് കൂടില്ലേ പത്ത് മണി പത്തരവുമ്പത്ത അതുവരെഴുള്ള അത് കഴിഞ്ഞു വീട്ടിൽ പോരും പിന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന ടൈമിൽ എത്തിയാൽ മതി
ഓഅയ് ശരി എന്നാലും ചെറിയൊരു ജോലിയ ഒക്കെ ആയിട്ടല്ലേ
ഉം വീട്ട്ത്തെ പണികൾ ഒരുങ്ങ
ഓ അതെ അല്ല ഇനിയിപ്പോ അത് കഴിഞ്ഞാലും വീട്ടിൽ വന്ന പണിഒക്കെ എടുത്താലും പ്രശ്നമൊന്നുല്ല ആരു ഇല്ലാത്തല്ലേ ഉ ഉം പിന്നെ എന്താ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ
കൃഷി ഇവിടുത്തെ അച്ഛനൊക്കെ ചെയ്യും വായ കൃഷി വായ ഉണ്ട് പിന്നെ മുളക് അങ്ങനെ മത്തൻ പയറോക്കെ അങ്ങനെ കി കുമ്പളങ്ങ അങ്ങനെയൊക്കെ
അയ് ശരി വിളവെടുക്കാനൊക്കെ വിള ഇല്ല ഇവിടെല്ല ല്ലവിടെ കൃഷി ചെയ്യാറില്ല ഇവിടെ ഇങ്ങനെ ചെടികളും അങ്ങനെ എന്തെങ്കിലും മുളകുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട അല്ലാതെ കൃഷിയായിട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമല്ല
ആഹ കോഴികളൊക്കെ ഉണ്ടാവും ആ ചെടികൾ ഇവിടെ അമ്മ അമ്മ എവിടന്ന് കണ്ടാലും ചെടികളൊക്കെ കൊണ്ടുവരും ചെടികളുണ്ട് ഉ-
അയ് ശരി
ഉം
പ്പായൻ പൂവിടുന്ന ചെടികളൊക്കെ കുറവാണല്ലോ ഇപ്പൊ ഇലകള് മോഡല ആയിട്ടുള്ള ഓരോ ചെടികളാണല്ലോ
ആഹ് ഇവിടെ പൂക്കള് വിരിയുന്ന ചെടികൾ തന്നെ അധികം-
അതെല്ലെ ആ ശരി ഉ ഉ ഉ പിന്നെ എന്താ ട്രാവ എല്ലാ നിങ്ങള് വിളവെടുക്കലൊക്കെ ഉണ്ടാവോ
എന്തു
കൃഷി വിളവെടുക്കാനൊക്കെ ആയോ ചോയ്ക്ക ഇല്ലല്ലേ പിന്നെ ട്രാവലൊക്കെ ചെയ്യല്ലേ
ട്രാവൽ ഏയ് അതൊക്കെ കുറവന്നെ
പാവം ആ അല്ലേ ഹസ്ബൻഡ നാട്ടിലുള്ളതല്ല നാട്ടിലാന്നെ ലെ ഇടക്കൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോവാ
ഇപ്പോളും വെക്കേഷനിലൊക്കെ ഫാമിലി മൊത്തം വരുന്ന- വീട്ടിൽക്ക് വിരൂന്ന് പോയലൊക്കെ അങ്ങനൊക്കെ ഇണ്ടാവും അല്ല
അയ് ശെരിമക്കളെയും കൊണ്ടൊന്നും പോക്ക് നടക്കൂല ഇല്ലേ
പോക്ക് നടക്കും
ഉ ഉം മക്കള് കണ്ടതൊക്കെ വാങ്ങിക്കയും ചെയ്യും
ആ പിന്നെ ആ നമ്മടെ എന്തെലൊക്കെ ഈ അമ്പത്തിലൊക്കെ എന്തെലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ തിന്ന- അവരേം കൊണ്ടൊക്കെ പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ തന്നെ അവ- ആയിട്ടൊ ഒരു എമൗണ്ട് കണ്ടെത്തിട്ട് പോകേണ്ടി വരും നമ്മൾ-
അതന്നെ അതന്നെ അതന്നെ എല്ലാരും പ്രശ്നങ്ങളൊക്കെ അതാണ്
ആ പിന്നെ അവര് സ്കൂൾ ടൈമില് എല്ലാ കൊല്ലം ടൂർ പോവാറുണ്ട് അങ്ങനെ കുട്ടികൾ ഒരുമിച്ചിട്ട് ആഹ ശരി
ഓക്കെ